ഹലോ.
ഹലോ...
ആ ഹലോ എവിടെ?
ആഹ എന്താ പരിപാടി, സുഖല്ലേ?
ആഹ സുഖമായിട്ട അങ്ങനെ പോണു, ഞാൻപ്പോ നഗര- ണള്ളത്.
ഞൻ വീട്ടിലുള്ളത്, ഞാന് ഇങ്ങനെ വീട്ടിലുള്ള ഗെയിം- കളിച്ചോണ്ടിരിക്കുവ.
ആഹാ അതെ. ഇപ്പോ, ഇപ്പ ഓൺലൈൻ- ഗെയിമിന്റെ ഒരു തരംഗാണല്ലോല്ലോ, ഇപ്പോ ഉണ്ടായിക്കൊണ്ട് വക്കണ്ടേ. പ്രത്യേകിച്ച് നമ്മള്- യുവാക്കൾക്കിടയിൽ, അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലൊക്കെ. ഈ ഓൺലൈൻെയിം വളരെധികം സ്വാധീനം ചെുണ്ടല്ല, ഓൺലൈൻ ഗയിമിനെ കുറി എന്താണ്ങ്ങൾക്ക് പറയാനുള്ളത്?
അ ഞാൻ ഓൺലൈൻ ഗെയിം- അല്ലേ കളിക്കണ, ഞാനീ ഈ സാധപോലെന്ന ഞമ്മള് ചെസ്സണ് ഞാൻ കളിക്കല്. ഓൺലൈൻ ഗെയിമിനെ കുറിച്ച് പറയുമ്പോ, നമ്മള് നേരത്തെ നമ്മള്, എല്ലാവരും പത്രവാർത്തങ്ങളിലും വാർത്തകളിലും, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ- കാണതാണ്. ഓൺലൈൻ ഗെയിം ഉപയോഗിച്ചിട്ട്, കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ കൂടുതൽ പൈസ ചലവഴിക്കുന്നു. അല്ലെങ്കിൽ, അച്ഛനമ്മമാര അറിയാതെ അവരുടെ ഫോണുകളിൽ ഓട്ടോ പെ സെറ്റ് ചെയ്തിട്ട്- റെഡിയാക്കി വെച്ചിട്ട് അത് കുട്ടികൾ കൂടുതൽ പൈസ ചെിലവാക്കുള്ള രീതിയിലാണ്. പിനിക്കൊരു സുഹൃത്തുഉണ്ട് അവര് ഇത് എന്താണച്ചാല്. ഈ ഓൺലൈൻ ഗെയിമുകളുടെ, അല്ലെങ്കിൽ ഫ്രീ ഫെയർ, ഫ്രീ ഫയർ പോലത്തെ ഗെയിമുകളില്- അവര് കൂടുതൽ പൈസ ഇറക്കും, എന്നിട്ട് അതിലുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട്. അതൊരു വലിയൊരു വൺകിട- അക്കൗണ്ടാക്കി മാറ്റിയിട്ട് അതിനെ മറിച്ചു വെക്കുകയാണ്. ഇവന ഒരു അൻപതിനായിരം രൂപ ഇതിലക്ക് ചലവഴച്ചി ഇതിന്റെ എല്ലാവിധ റിവാർഡ്സും വങ്ങിയിട്ട്, നല്ലൊ അക്കൗണ്ട് ആക്കിയിട്ട്, അത് മറ്റുള്ളവർക്ക് അത്- എഴുപതിനായിരത്തിനോ, അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനോ, അത് മറിച്ച് വെക്കുന്ന- ആൾക്കാരാണ്. അപ്പൊ അത് അവന്റെ ഒരു സാമ്പത്തിക നേട്ടത്തിനായിട്ടുള്ള- ഒരു ചിന്താശേഷിയാണ് അവന ഉള്ളത്. പക്ഷെ മറ്റു ചിലരെന്താ വെച്ചാല്, ഇത് അവരുടെ ഒര് - സമയ പൊക്കായിട്ട് അല്ലെങ്കിൽ, മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു, നിന്നിട്ട് പഠന കാര്യങ്ങളിൽ നിന്ന്- എല്ലാവിധ കാര്യങ്ങളിലും ഇട്ട്- നിന്നിട്ടും അവന് വെറും ഒരു- ഗെയിം അഡിക് ആയിട്ട് മാറി, മാറുന്ന ഒരു രീതിയിലേക്ക് കുറെ- കുട്ടികൾ നമു കാണാൻ കഴിയും. അപ്പൊ എന്ത വച്ചാല് ഇതിനെ കുറിച്ച് നമ്മള് രക്ഷിതാക്കൾക്ക്, വലിയൊരു ഇത് ഇല്ല, അവബോധം ഇല്ല, അതുപോലെ നമ്മളെ- അധ്യാപകർക്ക് ഒരു അവ ബോധ മല്ലാത്ത പ്രശ്നമാണ് കാണാൻ കഴിയാ. അപ്പോ ഇതിനെ കുറിച്ചൊന്ന്, അവബോധം കൊടുക്കൻ അല്ലെങ്ക കുട്ടികൾക്കൊന്ന് ഉപദേശം- കൊക്കാന് നമ്മ രക്ഷിക്കക്കോ അല്ലെങ്ക അധ്യാപർ കഴിയുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ- ഇതുപോലെയുള്ള ഓരോ, ഈ ഓൺലൈൻ പ്രകാരമുള്ള ഓരോ- ക്യാമുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചതികുഴികളിൽ പെടുന്നവരെ- സംരക്ഷിക്കാൻ വേണ്ടീട്ട് ഇപ്പത്തെ നിലവിൽ സർക്കാറ് ഇതിന്ള്ള കൊറേ പദ്ധതികൾ നടപ്പാക്കിട്ടണ്ടന്ന് ഇണ്ടെങ്കിലും മുമ്പ് നമ്മുടെ അധികൃത ഭാഗത്തുന്ന് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു ഒര് നമ്മുടെ നമുക്കൊരു അനുകൂലമായ പ്ര ഇതൊന്നും ഉണ്ടായിര്ന്നില്ല തീരുമാനങ്ങളൊന്നും ഇണ്ടായിര്ന്നില്ല അപ ഇതുപോലെയുള്ള കു കുട്ടികള് അല്ലെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഗെയിമുകള് ഓൺലൈൻ ഗെയിമുകള് പണ ഇടപാടുകളില് ഇതിലൂടെക്ക പെടുന്ന വിദ്യാർത്ഥികളെ യുവാക്കളൊക്ക സംരക്ഷിക്കേണ്ടത് നമ്മ്ടെ ഓരോ നമ്മുടെ കേരളത്തിലെ മുതിർന്ന ഓരോ വ്യക്തികളുടെയും നമ്മുടെ അധ്യാപകരുടെയും നമ്മുടെ രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ് ഇൻക്ക് അറിയാ നമ്മുടെ സുഹൃത്തുക്കള് നമ്മള് തന്നെ തടഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ വീണ്ടെടുക്കാൻ കഴിയുള്ളു അവര് ഇതേപോലെ തുടർന്നോട്ടെ എന്ന് കരുതാണെന്നുണ്ടെങ്കിൽ അവര് ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ നമുക്ക് പിന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിപ്പോ നമ്മള് ഓൺലൈൻ ഗെയിമുകൾ ചർച്ച ചെയുമ്പോൾ പ്രധപ്പെട്ട ഗെയിമുകളിൽ പെട്ടതാണ് ഈ ഫ്രീ ഫയർ അല്ലെങ്കിൽ പബ് ജി പോലത്തെ ഗെയിമകള് ആദ്യ ഒരു കൊറോണ കാലത്തായിരുന്നു ഇതിന്റെ ഒരു തരംഗം നമ്മൾ കാണാൻ കാണാണ്ടായിരുന്ന കാരണം ആര് ക്കും ഒരു പണില്ല എല്ലാരും വീട്ടിലിരുന്ന സമയത്താണ് ഇതുപോലത്ത ഓൺലൈൻ ഗെയിമുകൾ വളരെ രീതിയിൽ ഉടലെടുത്തു വന്നത് നമ്മളിലേക്ക് അപ്പൊ ഈ ഓൺലൈൻ ഗെയിമുകള് കുട്ടികൾ വെറും ഒരു ആനന്ദമായി രീതീല് കാണുമ്പളാണ് ഇതൊരു പ്രശ്നമാകുന്നത് എന്നാൽ പഠി കൂടുതൽ പഠിച്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കില് പത്ത് മിനിറ്റിന് വേണ്ടി ഗെയിം കളി- ക്കുന്നതൊര് പ്രശ്നമായി കാണേണ്ട ആവശ്യല്ല കാരം നമ്മക്കത് നമ്മടെ മനസ്സിനൊരു ശാന്തി നൽകുന്ന രീതിയിലേക്ക് ഞമ്മക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിലാ പത്ത് മിനിറ്റ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കയ്യി കൊടുക്കാം പക്ഷെ ഈ ഗെയിം കളി കൂടുതലും പഠനം കൊറവാവ്മ്പളാണ് നമ്മക്ക് ഇതിന്റൊര് എത്രത്തോളം ഇത് ഭവിഷത്താണ് അല്ലെങ്കി എത്രത്തോളമാണ് ഇതിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇത് എത്രത്തോളം കുട്ടികളിലേക്ക് മോശമായ രീതീല് സ്വാധീനിച്ചു നമക്ക് പറയാൻ കയ്യൊള്ളു പിന്നെ ഇത് നമക്ക് എന്താ വെച്ചാല് കുട്ടികൾക്ക് അല്ലെങ്കി അധ്യാപകർക്ക് അല്ലെങ്കി രക്ഷിതാക്കൾക്ക് ഇവർ ഇൻക്ക് അറിയില്ല എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് അല്ലെങ്കി എന്താണ് ഈ കുട്ടികള് ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രരിക്കുന്നത് എന്താണ് ഇവർക്ക് കിട്ടുന്ന ഒരു അനന്തരഫലം എന്താണെന്ന് രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ അധ്യപകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊക്ക ഒന്ന് ആദ്യം നമ്മടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നല്ലൊരു അവ്ബോധന ക്ലാസ് കൊട്ത്ത്ട്ട് ഇതിന്റെ ഭാവിശത്തും ഇതിന്റെ അനന്തരഫലവും അതൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് കുട്ടികളിലേക്ക് നല്ല രീതില് ഉപേശി ഉപദേശിക്കണം ന്ന്ള്ളതാണ് എൻക്ക് പറയാള്ളത് പിന്ന ഇത് നമ്മടെ ഓരോ അദ്ധ്യാപകരും ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ കുട്ടികള് എങ്ങനെ വളരണം കുട്ടികളെ ഇന്ന ഈ പ്രായത്തില് എന്ത് ചെയ്യണം ഏഹ് കുട്ടികള് എത്രത്തോളം വ്യായാമം ചെയ്യ്ണു ഇപ്പൊ നമുക്കറിയ കുട്ടികള് ഈ മൊബൈൽ ഫോണും ഇപ്പ കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിന്റെ ഉള്ളിലായിട്ട് കുട്ടികൾ കാര്യമായി ട്ട് മൊബൈൽ ഫോണിന്റെ ഉള്ളിലാണ് അവർ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് പോകുന്നില്ല രാവിലെ അവർക്കുള്ള ഓട്ടോ ചാട്ടോ കാര്യങ്ങളൊന്നില്ല അപ എല്ലാവരും ഇതിലേക്ക് ഓടുന്നത് കൂടുന്നവര് കൂട അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം കൂടുന്നത് ഇതൊന്നും നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കി അധ്യാപകര് മനസ്സിലാക്ക്ന്നില്ല എന്ന്ള്ളതാണ് അപ്പ ഇതിനെ കുറിച്ചെല്ലാം ഇതുകൊണ്ട് ഉപയോഗികുന്ന ഉപ ഇണ്ടാക്ന്ന ഭവിഷത്ത് എന്താന്ന് കൃ കൃത്യമായി മനസ്സിലാക്കി കൊട്ക്കണം ഇപ്പ ഞമ്മക്കറിയ കൊറ്ച്ച് മുമ്പ് ഒര് രണ്ടാഴ് ച്ച മുമ്പെറ്റേണ് നമ്മടെ വാർത്താ മാധ്യമങ്ങൾക്കൊര് വീഡിയോ നന്നായി ഏഹ് പ്ര പ്രചരിപ്പിക്കപ്പെട്ടത് എന്താന്ന് വെച്ചാല് ഒരു കുട്ടി കൊറേ കാലങ്ങളായിട്ട് ഒരു ഗെയിമിന് അഡിറ്റായിരുന്നു ഇതുപോലെ പബ് ജി ഫ്രീ ഫയർ ഇൻക്ക് ഒറപ്പില്ല അതിന്റെ ഒരു ഗെയിമില് കൂടുതൽ കാലം ഇങ്ങനെ ശ്രദ്ധിച്ചൊക്ക കേന്ദ്രീകരിച്ച് ഒരു ദിവസം പെട്ടെന്ന് അവന്റെ അച്ഛന്റെ അക്കൗണ്ടി നിന്ന് അൻപതിനായിരം രൂപ പോകുന്ന ഒരവസ്ഥ കണ്ടു അപ്പളാണ് ഇവന്റെ അച്ഛൻ അറിയുന്നത് ഇവന്ന് ഇത്രത്തോളം ഈ ഗെയിമിൽ ശ്രദ്ധ കേന്ദ്രകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതില് ഇത്രീം അഡിക്റ്റാണ്ന്ന്ള്ളത് അങ്ങനെ അവന് അവനിൽ നിന്ന് ഈ ഗെയിം തടഞ്ഞപ്പോ അവന്റെ വരലുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ചലിക്കാണ് ഗെയിം കളിക്കുന്നത് പോലെ അപ്പൊ അത്രത്തോളം കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ഗെയിമുകൾ അറങ്ങി ചെല്ലുന്നത് എത്രത്തോളന്ന് നമ്മുടെ സമുദായത്തില് അല്ലെങ്കിൽ നമ്മുടെ ഒരു യുവത്തതിൽ നമ്മുടെ ഈ കുട്ടിക്കാലങ്ങള് കുട്ടികള് എത്രത്തോളം നല്ലൊരു മോശമായ ഒരു ചിന്തകളിലേക്കാണ് പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയും അപ്പൊ ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലെയുള്ള നമ്മുടെ സർക്കാന്റെ കീഴിൽ എത്രത്തോളം പദ്ധതികളൊക്കെ നമുക്ക് ത തണതാക്കണം എന്നുള്ളതാണ് അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതില് ഇപ്പഴത്തെ കുട്ടികള് ഗെയിമിലാണോ കൂടുതല് ശ്രദ്ധ കേന്ദ്രീക്കരിക്കുന്നത് അതായത് പഠനത്തിലാണോ കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് തെ തെറ്റാണോ അതോ ശരിയാണോ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് ഏത് പ്രായം മുതല് നമുക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് തുടങ്ങാം പിൻക്കറിയോ ഞാനൊക്കെ പത്താം ക്ലാസ്സിന് ശേഷം പത്താം ക്ലാസ്സിലാണ് എന്റെ വീട്ടില് ആദ്യമായിട്ട് ഒരു ടച്ച് ഫോൺ അല്ലെങ്കില് സ്മാർട്ട് ഫോൺ വരുന്നത് ഒറ്റ ഫോണ് അത് ഞാന് എന്റെ അനിയന് എന്റെ അനിയത്തിന്റെ താ ഇത്താ എന്റെ ഉമ്മ എന്റെ ഉപ്പാ ഞങ്ങളെല്ലാരും ഉപയോഗിക്കാൻ വേണ്ടിട്ട് പത്താ ഞാൻ പത്തില് പഠിക്കുമ്പോഴാണ് ഫോൺ വരുന്നത് അപ്പൊ ഇപ്പഴത്തെ കുട്ടികൾ എന്നുള്ള ജനിച്ചു വളരുന്നത് തന്നെ ഇതുപോലെയുള്ള സ്മാർട്ട് ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൻകിട ചതിക്കുളികൾ നിറഞ്ഞ കിടക്കുന്ന വൻകിട ഗെയിമുകളിലേക്കാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ചെറുപ്പ ഇപ്പത്തിലെ മൊബൈൽ ഫോൺ കൊടുക്കണോ പരിചയപ്പെടുത്തണോ ഇതുപോലെ ഗെയിമുകൾ കളിക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം
അതെ തീർച്ചയായിട്ടും നമ്മള് ഇപ്പഴത്തെ ഒരു ജനറേഷൻ എന്നുള്ളത് ഒരു തലമുറ എന്നുള്ളത് എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിലെ മൊത്തം സ്മാർട്ട് ഫോണിലെ സമയം ചിലവഴിക്കുന്ന ഒരു സമൂഹ ഒരു ജനറേഷ തലമുറയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഏയ് ഇപ്പോ ഓരോ ഓരോ കുട്ടികൾക്കിടയിലും ചെറുപ്പം മുതൽ തന്നെ അവർക്ക് അവരുടെ കൈകളിലേക്ക് മാതാപിതാക്കൾ കൊടുക്ക നോക്കുന്നത് എന്താണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ള ആഹ് ഒരു വസ്തു ഒരു ഉപകരണമാണ് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് ചീത്ത രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് നിങ്ങള് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഓ നമ്മുടെ ഈ ഓൺലൈൻ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓൺലൈൻ ഗെയിമില് എന്തെയാ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ നല്ല ഇപ്പൊ ഫ്രീ ഫയർ പോലെയുള്ള ഉദാഹരണത്തിന് ഇപ്പം ഫ്രീ ഫയർ എടുക്കയാണെങ്കി ഫ്രീ ഫയറിൽ നല്ലൊരു അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആഹ് അക്കൗണ്ട് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ സംഖ്യക്കൊ തന്നെ പുറത്തേക്ക് അത് വിൽ വിൽക്കുന്ന അങ്ങനെ ഒരു വരുമാന രീതിയില് ഈ ഗെയിമിനെ മാറ്റിയെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഏഹ് ഒരു ഇതിന് വെറും ഒരു ലാഭം ഒരു ലാഭം ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ ഇത് ലാഭം ഉണ്ടാക്കാ എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തൊന്നും ഇല്ലാതെ വെറും ഒരു ടേ സമയപ്പോക്കിന് വേണ്ടി മാത്രം ഈ ഒരു ഓൺലൈൻ ഗെയിമിനെ ആശ്രയിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഏയ്‌ നമുക്കൊരിക്കലും ഇപ്പോഴത്തെ ഒരു ഇത് കുട്ടികൾക്കിടയില് എന്ത് ഫോൺ കൊടുക്കും കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പം പിടിച്ചു വെക്കാ എന്നുള്ളത് എല്ല ഇപ്പൊ ഇപ്പഴത്തെ ഒരു തലമുറ വെച്ചുകൊണ്ട് എന്തെല്ലാം അതൊന്നും അത്ര ഒരു ഇതായി ഞാൻ കാണുന്നില്ല കാരണം ഏ എന്നിരുന്നാലും അവരൊക്കെ നല്ല രീതിയിയില് അവർക്ക് അത് കൊടുക്കുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യാ നല്ല രീതിയില് അതിന് വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശം അതുപോലെ തന്നെ അവർക്ക് എന്തെയാ ഏഹ് ഇന്ന് കാര്യങ്ങളാണ് നല്ലത് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്ത് ചെയ്യണം തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കള് ചെയ്യേണ്ടത് എന്നുള്ളേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനത് കാരണം ഓൺലൈൻ ഗെയിമുകൾക്ക് ഓൺലൈൻ ഗെയിമുകളെ കുറിച്ച് നമ്മള് പറയാം ഓൺലൈൻ ഗെയിമുകൾക്ക് പല എന്തുണ്ട് ഉപകാരങ്ങളുണ്ട് അതുപോലെ തന്നെ ഉപകാരം ഉണ്ടാകുമ്പോൾ എന്തായാലും ഉറപ്പാണ് അതിന്റെ എതിർവശത്തായിട്ട് എന്താണ് ഉപദ്രവം ഉണ്ടാവും എന്നുള്ളത് ഈ നമ്മള് ഈ ഓൺലൈൻ ഗെയിമിന്റെ ഇച്ചിരി നല്ല വശങ്ങള് നോക്കുകയാണെങ്കിൽ അതായത് ഏഹ് അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഓൺലൈൻ ഗെയിമുകൾ എന്താണ് ഒരു മാനസിക ഉല്ലാസത്തിന് സഹായക്കുന്നാണ് കാരണം ഇപ്പൊ ഒരു വിദ്യാർത്ഥി ഒരുപാട് പഠിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പഠിച്ചു അതിനു ശേഷം ഒരു പ പത്ത് മിനിറ്റ് എന്താ ഇത്തരം ഗെയിമുകൾ കളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൊറച്ച് സമയം പഠനത്തി നിന്ന് മാറി മാറി നിൽക്കുന്നതും ക്കെന്തേ അവനൊരു മാനസിക ഒരു ഉല്ലാസം നൽകും പിന്നീട് അവന് പഠിക്കുമ്പോൾ എന്ത ചെയ്യും അവന് ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും മറ്റേത് തുടർച്ചയായ പഠനം അല്ലെങ്കിൽ തുടർച്ചയായ ഒരു ജോലി ഏ ചെയ്യുമ്പോ എന്ത് ചെയ്യും നമുക്കൊരു ചടപ്പ് വരും അതുപോലെ തന്നെ അതിൽ നിന്ന് അതിനോട് നമുക്കൊരു ഏയ് ഒരു ആസക്ത് ഇല്ലാതെയാവുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ രണ്ടാമത്തെത ഞാൻ ഇതിന്റെ ഒരു ഏയ് നല്ലൊരു വശമായിട്ട് കാണുന്നത് എന്താണ് ചില ഗെയിമുകൾ എന്തെന്നണ്ട് നമ്മള് ചിന്താശേഷി അതുപോലതന്നെ പ്രശ്നപരിഹാര ശേഷിയൊക്കെ എന്ത്‌ചെയ്യുന്നുണ്ട്‌ ഓൺലൈൻ ഗെയിമുകൾ തന്നെ ഏ വർധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞള്ളെനെ ഈ ചെസ്സ് പോലുള്ള ചെസ്സ്ക്കെന്ത ഓൺലൈന ആയിട്ട് മറ്റു നമ്മൾ മറ്റുള്ള പല രാജ്യ രാജക്കാരുമായിട്ട് കളിക്കുന്ന അത്തരം ഗെയിമുകളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മുടെ ചിന്താശേഷി നമ്മുടെ ആഹ് ഒരു വിദ്യാർത്ഥികൾക്കിടയിലുള്ള അല്ലെങ്കിൽ യുവാക്കൾക്കിടയിലുള്ള ഒരു പ്രശ്നപരിഹാര ശേഷിയക്കെ എന്ത ചെയ്യുന്നുണ്ട് ഏ വർധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ആളുകള്മായിട്ട് എന്തുണ്ട് ഈ സൗഹൃദം സ്ഥാപിക്കാനും അതൊക്കെ എന്ത്‌ ചെയ്യുന്നുണ്ട് ഒരു ടീം വർക്ക് പഠിക്കാനൊക്കെ എന്ത ചെയ്യുന്നുണ്ട് ഈ ഓൺലൈൻ ഗെയിമുകൾ അവസ് അവസരം നൽകുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് എന്നാല എന്താണ് ഈ ഓൺലൈൻ ഗെയിമുകള് ഒരു നല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺല ഒരു ഉപകാരം ഉണ്ടന്ന് പറയുമ്പോൾ അതിനെന്താല ഒരു
അതിന് ആദ്യമായിട്ട് ഞാൻ ഈ ഓൺലൈൻ ഗെയിമുകളുടെ ഒരു ദോഷവശത്ത ദോശ് ശവശങ്ങൾ എന്തയ്യണം നമ്മൾ ഗൗരമായിട്ട് കാണണമെന്നുള്ളതാ അമിതാവസ്തിയാണ് കാരണം ഒരു ഗെയിംകളിച്ച് ഏയ് വഹിച്ച് കൊണ്ട് എന്ത് ചെയ്യ അതിൽ മാത്രം മുഴുകി താതാർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാലയങ്ങ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത ചെയ്യാ അതിനൊക്കെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് ഈ ഗെയിമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തലത്തിലേക്ക് വിദ്യാർത്ഥികളെ ഏ ആവുന്ന ആകരുത് അത് ആവും എന്നതാണ് പല ഓൺലൈൻ ഗെയിമുകളുടെയും ഒരു ദോഷവശമായിട്ട് മറ്റു ടെക്ക് ടെക്ക് രംഗത്തുള്ള വിദഗ്ധർക്കെ പറയുന്നത്
അതെ അതെ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് ഈ ഓൺലൈൻ ഗെയിമുകൾ അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളതൊക്കെ നമുക്ക് സമയപരിധിണ്ട് നമുക്കത് മറ്റൊരു സമയത്ത് കൂടുതൽ ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു
ആഹ് അതെ നമുക്ക് മറ്റൊര് സമയത്ത് ഇതിന കുറിച്ച്തൊരു വലിയരു വിശയമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞങ്ങനീണ്ട് പോവും മ
അതെ അതെ അതെ അതെ അതെ ഓക്കെ നന്ദി യുണ്ട്